ഹലോ.
എന്തേ വിസേഷങ്ങളൊക്കെ.
നല്ല വിശേഷങ്ങൾ അവിടെന്താ വിശേഷം.
ഇവിടെ എല്ലാർക്കും സുഖായിട്ടൊക്കിരിക്കുന്നു. മഴയുണ്ടോ ഇന്ന്.
ഇല്ലല്ലന്ന് വയങ്കര വെയിലാണ് ന്നലെ ഒരു ചെറിയൊര് ചാറ്റ റ്റൽ മഴണ്ടായിന്നു ഇന്നൊന്നൂല്ലാ. ഇന്ന് വയങ്കര വെയില് വയങ്കര ചൂടും അവിടെക്കെണ്ടോ.
ആഹ് ഇല്ല ഇന്ന് നല്ല ഒരു വെയിലൊക്കെ പക്ഷെ ഇന്ന് കാറ്റുണ്ടേ.
ആഹ് ഇവിടെ കാറ്റൊന്നുല്ല ഭയങ്കരവെയ്ല്.
ഞങ്ങളിന്ന് രാ ഞങ്ങടെ വീട്ടിലല്ലന്ന് അഛമ്മേടെ വീട്ടിൽ ഞങ്ങള് പോയേക്കുവായിരുന്നു അവിടെ ഇപ്പം ഒരു മലേ ടെ മുകളിലാ വീട് അപ്പൊ അവിടെ ഒരു പാറപ്പുറത്താ ഇരിക്കുന്നുന്നതേ.
ആഹ് അപ്പൊ കാറ്റ് അതെ. ഇപ്പൊ പിന്നെ വൈകുന്നേരാമ്പോ പിന്നെ വെയിലും കൊറവാവോല്ലോ.
ആഹ് വെയിലും കൊറവായിരിക്കേ അല്ല ഇവിടെ കാ നല്ല ഭംഗിയാണെ ചുറ്റും മലയൊക്കെയാ മലയുടെ നടുക്കായിട്ട്. നമ്മടെ വീട് അപ്പൊ ഇവിടന്ന് നോക്കുമ്പോ നമക്ക് ഈ മക് ചെറിയ കുഞ്ഞ് കുഞ്ഞ്. ചെറിയ ചെറിയ മലകളാ അപ്പൊ നമുക്ക് അവിടെ കയറി ഇറങ്ങി ഓടിക്കളി ളിക്കാനൊക്കെ നല്ല രസ്സാ ഇവിടെ വന്നാ കാണാനൊക്കെ നല്ല ഫംഗിയാണെ.
ആഹ്, ആഹ്.
പിള്ളാർക്കൊക്കെ വല്ല്യേ ഇഷ്ടവാ.
അതെ ഞ്ഞിപ്പൊ സ്കൂൾ തൊറക്കോല്ലോ തൊക്കെ നടക്കൊള്ളൂ.
ആഹ് അതെ സ്കൂള് തൊറക്കുന്നവരേ നടക്കൊള്ളൂ. ആഹ് ഇവിടെ ചെറിയ റോഡ് പോലെയുണ്ട് കാനയാണേ എന്നെച്ചാ. വെ ആ അത് നല്ല ഒഴുക്കുള്ളതാ ഇപ്പൊ മഴയൊക്കെ കഴിഞ്ഞൂസം ഒള്ളത് കൊണ്ട്. ച്ച് രി വെള്ളവൊണ്ട് അവിടപ്പൊ പിള്ളേര് കളിക്കേം കുളിക്കേം. മീ പിടിക്കേം അങ്ങനൊക്കെ ചെയ്യുവാര്ന്നു നല്ല രസവായിരുന്നു ഇന്ന് ഉച്ച കഴി ഫുള്ള് ങ്ങനെ ഒരു സമയം പോക്ക് വേണ്ടായിരുന്നു. ഉം പണ്ടക്കെയെമ്മെ എ എന്തോ അവങ്ങള് സ്കൂളി പോവാറായ പിള ആഹ് സ്കൂളി സ്കൂളി പോവുന്ന പിള്ളാ രാ ഇനിയിപ്പോ ഒരാഴ്ചേകൂടി ഒള്ളൂ ഈ വെക്കേഷനൊക്കെ.
ഉം ഭയങ്കര തെരക്കാവൂലേ ഇനി ബേഗ്, യൂണീഫോ ഇപ്പ ബുക്കന്നൊക്കെ പറഞ്ഞ് ഒക്കെട്ക്കാനായില്ലെറയെ.
ആഹ് അതെല്ലാം കഴിഞ്ഞു സ്കൂൾ പർച്ചേസ് ആ ഐറ്റങ്ങള് മുഴുവെല്ലാം തീർന്നു. ഇനീപ്പം സ്കൂള് തൊറക്കാൻ കാത്തിരിക്കുവാ പുതിയ ഭാഗും പുതിയ പുസ്തകവും. ആഹ് എല്ലാം പുതിയതല്ലേ അതും കൊണ്ടൊക്കെ ആഹ് പോകാന് ഭയങ്കര നല്ല. നല്ല ഉത്സാഹായിരിക്കും ഉം ആദ്യത്തെ ഒരാഴ്ച കാണൊള്ളൂ ഈ ഉത്സാഹവേ. അത് കഴിഞ്ഞ് പഠിത്തം തൊടങ്ങൂല്ലോ പഠിത്തംതൊ പഠിത്തം തൊടങ്ങുമ്പോ അവര് സീരിയസാവും. അങ്ങനെയാവും ഉഹും. പിന്നെ മഴ വല്ല്യതായിട്ട് ഇല്ലാതിരുന്നാ മതിയായിരുന്നു ഈ പ്രളയം പോലെയുള്ള. ദുരിതങ്ങളൊന്നും വരാതെ.
ല്ലാതെ അതെന്നെ എല്ലാ വർഷം എന്തെങ്കിലും രോഗങ്ങളും. പ്രളയോ രോ അല്ലെങ്കി എന്തെന്തെങ്കിലും രോഗണ്ടാവും മഴക്കാലം വന്ന്കഴിഞ്ഞാല്.
നമ്മള് കേട്ട് ഇത്തിരിപോലും ഇല്ലാത്ത കൊറോണ പോലെ വന്നപ്പോ തന്നെ എല്ലാവരും വീടിനകത്ത് ക്കുന്ന ഒരു ലോ നമ്മളഅതെങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നോ ഇന്നത്തെ കാലത്ത് അല്ലേ
അതെ ഒക്കെ ഓൺലൈനും ഒക്കെ വന്നിറങ്ങാതെ പഠിച്ചു പഠിച്ചു പിന്നെ എന്താ നമ്മള്
നമുക്ക് ആ വീടിനകത്തി ഇരുന്നും ആഹ് നമുക്ക് വീടിനകത്തിരുന്നു എല്ലാ കാര്യങ്ങളും ആഹ് എല്ലാ കാര്യങ്ങളും ഓടിച്ചും പിള്ളേരുടെ പഠിത്തം വരെ നടക്കണു ഓൺലൈൻ പഠിത്തം വരെ അതിനൊക്കെ ഈ ഓൺലൈൻ നമുക്ക് നമുക്ക് വലിയസഹായവ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാതെ അല്ലെ രണ്ടു കൊല്ലം പിള്ളേരെ പഠിക്കാതെ വീട്ടിരിക്കുന്ന കാര്യം നമ്മക്ക് ചിന്തിക്കൻ പറ്റുവോ
അതന്നെയായിത് മോൻ അന്ന് മോന് പത്താം ക്ലാസ് ത്തയിരുന്നു ആ ഒരു കൊറോണ ടൈമില് ഇതില് ഒരു മാസം ആകെ സ്കൂളിപോയിട്ടുള്ളു പിന്നെ കോളേയ്നേന്ന് ക്ലാസ് ആഹ് അതെ വനത്തിലേക്ക് വന്നു
ആഹ് പക്ഷെ അതും നമുക്കൊരു സഹായവ പറയുവാണെങ്കില് ഈ ഓൺലൈൻ സം അതെല്ലെ
പോയി പളിക്കാലും ശെരി ആവുത്തൂല
ആഹ് അത് അത് കിട്ടത്തില്ല അത് കിട്ടത്തില്ല എന്ന് വെച്ചാല് എല്ലാം ഒരു ഉട കറക്റ്റ് പഠിക്കല്ല പിള്ളോര്
ആഹ് അതാണ് പിന്നെ എന്തായാലും ഒര് അതിന്ശേഷഇപ്പോ എല്ലാ വർക്കും ടീച്ചേഴ്സ് തന്നെ പോളിലല്ലോ കൊടുക്കണ അതിന് ശേഷവ അതിന്റെ മുന്നേ ഉണ്ടായിരുന്നില്ലല്ലോ ഉം അതിന്റെ മുന്ന അവർക്ക് നേരെ വർക്ക് കൊടു തരുന്നു പിള്ളേര് ഇങ്ങനെ പഠിച്ച കുട്ടികൾ അത് ഉണ്ടാവും ടീച്ചേഴ്‌സിനും അത് നല്ലതായി ഒരേ ക്ലാസി ചെന്നിട്ട് വീട്ടിചെന്നിട്ട് കൊടുത്താ മതിയല്ല വർക്ക്കളൊക്കെ
അവർക്കിളക അത് തന്നെ ആഹ് അങ്ങനെയൊക്കെ ഒരു അതും പോരായ്മയും ഉണ്ട് അതുപോലെ ഗുണങ്ങളും ഉണ്ട് അതുകൊണ്ട് വെച്ച് നല്ല ആ
ആഹ് നല്ല കാര്യങ്ങൾ നോക്കുവ നല്ലതാണ്
ആഹ് ചെല കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോ റെഫറ് ചെയ്യാൻ വേണ്ടി വേറെ പുസ്തകങ്ങളും തപ്പി പോകേണ്ടി ആവശ്യം വരില്ല ചെലപ്പം വലിയ ക്ലാസിലൊക്കെ ആകുമ്പോ ഏച്ച ഫോണിൽ നോക്കിയ കറക് മറ്റ അവർക്ക് വിവരങ്ങള ആ ഫോണിൽ കിട്ടുന്നുണ്ടല്ലോ
ചാറ്റ് ജി പി ടി ഇണ്ടല്ലോ ഇപ്പൊ എല്ലാം നോക്കിപ്പോ ഇത്ര അറിയാത്തവർക്ക്‌ നമുക്ക് ഇംഗ്ലീഷ് മലയാളക്കാനും മലയാളം ഇംഗ്ലീഷ് ആക്കാനൊക്കെ
എല്ലാം പറ്റും ഓപ്ഷൻ അതുപോലെ നമുക്ക് ഇംഗ്ലീഷ് ഇതിനും നന്നായിട്ട് പടിയാന്ന് നമുക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ ആ ഹെൽപ് ചെയ്യുന്ന ആപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മ വീട്ടിൽ ഇരുന്ന് തന്നെയാലും ഇപ്പൊ നമുക്ക് വീട്ടമ്മമാർക്ക് വരയാണെങ്കിലും ആർക്കാണെങ്കിലും നമുക്ക് ഇന്ന് ഇംഗ്ലീഷില് എന്ന വെച്ചാ പണ്ടക്കെ നമ്മള് ഇത്ര ഇംഗ്ലീഷ്സംസാരിക്കാൻ മാത്രം നമ്മക്ക് ഇംഗ്ലീഷ്അറിയാവൊന്ന് ചോദിച്ചാആറിയാം എന്നല്ലാതെ നമുക്ക് സംസാരിക്കാൻ നമുക്ക്റിയില്ല പക്ഷെ അതു പഠിക്കാൻ ഇപ്പോ ഒരു ആഹ് ഇങ്ങട്ട് കേട്ടാ മ മനസ്സിലാവും നമുക്ക് തിരിച്ച അങ്ങോട്ട് ഗ്രാമർ വെച്ച് പറയാൻ സം നമുക്ക് അറിയില്ല ആപ്പ് അപ്പം അതിങ്ങനത്തെ ഇതകൊണ്ട് ഒരുപാട് ഓൺലൈൻ ക്ലാസുകളുണ്ട് അപ്പൊ നമുക്ക് ഇതൊ ക്കെ ഒരു വലിയ സഹായം തന്നെ ആണേ നമ്മുടെ സമയം അനുസരിച്ച് അവര് ക്ലാസ് അറേഞ്ച് ചെയ്ത് നമ്മളെ നന്നായിട്ട് പഠി പിച്ചെടുത്ത് നമുക്ക് സ നമ്മള് സംസാരിക്കാം നമുക്ക് ഒരു മടിയും കൂടാതെ സംസാരിക്കാൻ നമ്മളെ ആക്കിഎടുക്കും.
അതെ
നോക്കണി പക്ഷെലെ പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഇതു പോലെസ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാ പോലും നമുക്ക് അവിടെ പോയി പഠിക്കൻ ചെലപ്പം അവസരം വരത്തില്ലായിരിക്കും നമ്മുടെ വീട്ടിലെ പണികൾ കുട്ടികൾ ആ ഇതൊക്കെ ആകുമ്പോ നമുക്ക് ചെന്ന് പഠിക്കാൻ നമുക്ക്ബു ധിമുട്ടായ പഷേ ഓൺലൈലാ കുമ്പോ നമുക്ക് നമ്മ സമയമനുസരിച്ച് എപള്ളേല്ഇരുന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടേ
കുട്ടികളൊക്കെ അക്ക എല്ലാവും ഇപ്പോ ടി ടി സി ഒക്കെതന്നെ ഓൺലൈനായിട്ട്പ ഠിക്കുന്നുണ്ടല്ലോ എല്ല
ആ പി അ അതന്നെ ആ എല്ല ക്ലാസുകളും അതെവലിയേ ക്ലാസുകളും എല്ലാം തന്നെ നമ്മൾ ഓൺലൈനി ഇപ്പം
ആഹ അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാരും പഠിക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പ വീട്ടിന്ന് പോവാതെ പഠിക്കാലോ വിചാരിച്ചിട്ട് ചെറിയ കുട്ടികുള്ളവർക്കൊന്നും പോയി പഠിക്കാൻ പറ്റൂലല്ലോ
ആഹ പോയി പഠിക്കാൻ പറ്റില്ലാത്തൊണ്ട് ആ ഇപ്പൊ വീ ട്ടിരുന്നാലും തന്നെ ഇപ്പ അവർക്ക് അവർക്കൊരു അവസരവാ കട്ടോ എന്ന വെച്ചാ ചിലവരാണെങ്കിൽ വിടത്തില്ല വണ്ടിയ കയറി അത്രയും ദൂരം പോയി പടി ആ ആ നീ വീട് പോയി സ്ഥാപനത്തിൽ പോയി പഠിക്കേണ്ട
ഇത് എല്ലാർക്കും ആ ഫോണിൽ നോക്കി പഠിക്കപ്പോ
അതെ ഇതിപ്പം ഫോണിൽ നോക്കി പഠിക്കാൻ ആർക്കും നമുക്ക് നമ്മുടെ സമയം അനുസരിച്ച ആയതൊണ്ടേ
അതെ ആ
ഉ നമുക്കത് പഠിക്കാൻ ഒരു സൗകര്യയായിരുന്നു
അതിന് കൂടുതൽ നന്മകൾ തന്നെയായിന്ന് പറഞ്ഞ ചീത്ത വശങ്ങുണ്ടോ അമ്മ കടെ നോക്കായിരുന്ന മതി
അതെ നന്മകള് തന്നെയാണ്ല്ലേമ്മ് പക്ഷെ ച്ചി ത്തവശങ്ങളും അതിന്റെ സൈഡിൽ കൂടെ ഉണ്ട് ഇത് ദുരുപയോഗം ചെയ്യുന്ന എന്ന്വെച്ചാ പഠനമാന്ന് പറഞ്ഞ് ഫുൾ ടൈം ഫോണിൽ കുത്തിയിരിക്കും എച്ചാൽ പിള്ള പിള്ളേർ പറയും ഞങ്ങ ഞങ്ങൾ പഠിക്കുവാന്ന് പറയും പക്ഷെ പഠനമായിരിക്കേല അവിടെ നട ക്കുന്നത് വേറെ എന്തേലും അവർ റീൽസ് കണ്ടുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് കണ്ടുകൊണ്ടിരിക്കും പക്ഷെ പേരൻറ്സിനെ പറഞ്ഞ് പറ്റിക്കും ഇത് ഞങ്ങള്ൾ പഠിക്കുവാ അമ്മേ എന്ന് പറഞ്ഞ് പറ്റ ചെയുന്നേ എന്ന് വെചാ പേരെന്റ്സ്നെ ഇതിനെ കുറി കൂടുതൽ അറിവില്ലെങ്കി ൽ പറ്റുന്ന അബദ്ധങ്ങളാണതെ
ഉം
ഉം ഇപ്പ രാത്രി ഒരുപാട് നേരം ഫോണിൽ പഠിക്കുമ്പോ ഞങ്ങൾ പഠിക്കുവ അമ്മേ എന്ന് പറഞ്ഞ നമ്മുക്കവിടെ ചോദ്യം ചെയ്യാൻ
അതെ ഇല്ല ആ അല്ലപ്പ ഇടക്ക് നോക്കണം അങ്ങനെ വിട്ട് കൊടുക്കാനും പറ്റില്ല
അതെ പക്ഷെ ഇത് അറിയില്ലാത്ത ഒരു പേരന്റ് ആണെങ്കിലോ ഇപ്പം ആഹ് ഇപ്പ ആ വെല്ലുമ്മടടുത്തൊക്കെ നിക്കാണെങ്കിൽ ഇ വല്ലിമ മ്മനൊക്കെ പറ്റിക്കാൻ എളുപ്പായിരിക്കും അവർക്കൊന്നും അറിയില്ല ഉം ഇപ്പോഴത്തെ പേരന്സ്നറിയാം പക്ഷെ അച്ഛമ്മമാരെ വല്യമ്മമാർ അവർക്ക് ഈ ഫോണിന്റെ ഉപയോഗം ഇത്ര അറിയത്തില്ല
ഉം
അപ്പൊ അവരെ പറ്റിക്കാനുംന മ ഇ പേരകുട്ടികള് എളുപ്പമായിരിക്കുവേ അങ്ങനെയൊക്കെ ഓരോ ദോഷങ്ങളും ഇതിന്റെ ഇടലുണ്ട്
ഉം ഉം നല്ലതും ചീത്തി രണ്ടും ഉണ്ട്
ആഹ് രണ്ടുമൂണ്ട്
ഉം
പിന്നെ ഇപ്പൊ ന്യൂ വാർത്തകൾ അറിയാനാണെങ്കിലും ആ നമ്മളിപ്പോ ഫോണിൽ നോക്കി ജസ്റ്റ്ക്കെ ഫോൺ ഒന്ന് ഓൺ ആക്കിയാ മതി ആഹ് അപ്ഡേറ്റ് എവിടെ നമുക്കറിയാംഇപ്പോത്തെ സംഭവം ഈ ലോകത്ത് എവിടെ നടന്നാലും അപ്പൊ ഫോൺ ഓൺ ആയമതി നമുക്ക് അറിയാൻ പറ്റും നേരത്തെന്ന് വെച്ചാ എന്ത ഇതൊക്കെ അറയിണെങ്കിൽ നമ്മള് ഒരു ദിവസ ക നാളത്തെ പത്രം വരണം അല്ലെങ്കിൽ നളെ രാവി ലത്തെ വാർത്ത നമ്മൾ കേട്ടിരിക്കണം അല്ലെ
അതെ
ഇപ്പോഴന്ന് പറഞ്ഞ ആഹ് സ്പോട്ടിന് അവിടെ നടക്കുന്ന കാര്യം അപ്പൊ തന്നെ നമുക്കത് ലൈവ് ആയിട്ട് നമുക്കത് അറിയാൻ പറ്റുന്ന കാലഘട്ടമായി ഉം എല്ലാ കാര്യങ്ങളും അതെ അതുപോലെ ഓരോ നമുക്ക് തന്നെ അവസരങ്ങള് ഇല്ല ഇപ്പൊ നമുക്കിപ്പ നന്നായിട്ട് ഇപ്പ കൃഷി അറിയാം അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോമ കൂടെയാണ് ഈ ഫോൺ ഓൺലൈൻ മീഡിയ എന്ന് പറയുന്നത് ഇനി ഇപ്പ നമുക്ക് എന്തേലും ഒരു കഴിവുണ്ട ഇപ്പൊ നന്നായിട്ട് തയ്ക്കാൻ നല്ല അല്ലെങ്കില് ആഹ് ഹാൻഡ്ർക്കായിട്ട് ചെയ്യാൻ എന്തേങ്കിലും വർക്ക് ചെയ്യാൻ നമുക്കിയാം ഇതൊക്കെ നമുക്കൊരു വിറ്റഴിക്കാൻ ഒരു പ്ലാറ്റ്ഫോം പോലെ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയായിട്ട് ഈ ഓൺ ഓൺലൈൻ മാറിയിട്ടില്ലേ
ഓഹ്
അപ്പൊ അതെല്ലാം ഒരു കണക്കിന് നോക്കുമ്പോ ഗുണകരമാണ് ഇപ്പ നമ്മുടെ വീടിന്റെ അടുത്തരു ചേച്ചി ണ്ട് ആഹ് ചേച്ചി നന്നായിട്ട് കൃഷി ചെയ്യുന്ന വീട്ടിൽ എല്ലാത്തരം കൃഷികളും ഉണ്ട് ആദ്യൊക്കെ ഓൺലൈൻ മീഡിയെ കുറിച്ച് നമുക്ക് വലിയ ഗ്രാ ഇല്ലാത്ത സമയത്ത് ഒന്നും അറില്ല പക്ഷെ അതിനെ കുറിച്ച് പഠിച്ചതിനന് ശേഷം ചേച്ചി എന്ത് കൃഷി ചെയ്താലും ഇപ്പൊ ഒരു ചെറിയ ഇൻസ്റ്റാറ്റിൽ അതൊരു വീഡിയോ ആക്കി എടുത്തിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവ ഇതി ഇങ്ങനെ ചെയ്യുമ്പം ഇത് നേട്ടങ്ങളും ആഹ് അതിന്റെ ലാഭം കിട്ടുന്നത് ഇങ്ങനെയാണന്നൊക്കെ നമുക്ക് ല്ലാത്തവർക്ക് പറഞ്ഞോ ഇപ്പൊ ഒരു കൂണ് കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ അവരത് വിശദീകരിച്ച് നമുക്ക് പറയുമ്പളേ നമുക്കത് അത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റൂലോ വീട്ടിലെ
ആഹ് ആഹ്
അതൊക്കെ നല്ല കാര്യം നമ്മുടെ വീട്ടിൽ ഒരു ചേച്ചി അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാന ചേച്ചിയ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഈ ചെയ്യുന്നത് വളരെ നല്ലത ചേച്ചി അത് മറ്റുള്ളവർക്ക് അറിയില്ലാത്തവർക്ക് അതൊരു വലിയൊരു ഗുണം തന്നെയാ ആഹ് ചേച്ചിയുടെ ക്ലാസ് കേൾക്കുമ്പോളേ
അഹ് ഉം
അത്യാവശ്യം നന്ന നമുക്ക് പറഞ്ഞ് തന്ന ക്ലാസ് എട്ക്ക്ന്നതേ അപ്പൊ നമുക്ക് നന്നായ് ട്ടെന്ന് മൻസ്സിലാവോ അറിയില്ലാത്തവർക്ക് വെരേം ആ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിലേയ്
ഉം ഉം
അത്കൊണ്ട് ഇതെല്ലാം ഒരു സൈഡ്യ ഒരു നല്ലൊരു ഗുണകരമാണ് അത്പോലെ ദോഷങ്ങളും ഉണ്ട് പിള്ളാര് ഇത് മാക്സിമം ഇപ്പ ഗെയ്മിന് അഡിക്റ്റായ കുട്ടികൾ ഒരുപാടൊണ്ട് ഫോൺന്റെ ഉപയോഗം ടിക്റ്റായി കഴ്ഞ്ഞുസം കണ്ടില്ലേ ഫോൺ വീ ആ കൊച്ചിന്റെയ്ന്ന് മേടിച്ച് വെച്ചതിന് ആ കൊച്ച് ആത്മഹത്യ ചെയ്യാൻ ടെറസിൻ്റെ മണ്ടേ കേറി നിക്കുവാ
അങ്ങനെ കൊ കൊറേ ഇണ്ട് ആത്മഹത്യ ചെയ്തയെന്നെ ഇണ്ട്
തേം നടക്ക്ന്ന് പക്ഷേ ആ പിള്ളേരൊക്കെ അതിന് ഇങ്ങനെ അഡിക് ആയിപോയി അതിൽ നിന്നും മാറാൻ പറ്റുന്നില്ലാതെ അങ്ങനെയും ഒരു സൈഡ് ക്കൂടെ നടക്കുന്നും ഉണ്ടേ അപ്പൊ അതെല്ലാം ഒന്ന് മാറി നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുവാണേ ഈ ഈ യുഗം അല്ലേൽ ഈ ഓൺലൈൻ മീഡിയയെക്കെ അല്ലെയ് എ ഐ യുഗംന്ന് പറയുന്നത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ഉം ഒക്കെ ന്ന എടയ്ക്ക് ഞാൻ സൈൻ കിട്ടുമ്പം വിളിയ്ക്കാം
ആഹ് ശെരി
ഓക്കെ ശെരി